ഹലോ കേക്കില്ലേ ആഹ് ആഹ് കേക്കുന്നില്ലേ
ആഹ് ആഹ്
ആഹ് ഹലോ
ഹലോ കേക്
കേക്കില്ലേ പറഞ്ഞോളിം എന്താ വിശേഷൊക്കെ
നല്ലതന്നെ
ഓ കേക്ക്ണ്ട് കേക്ക്ണ്ട് പറഞ്ഞോളിം പണിയൊക്കെ കഴിഞ്ഞോ
എന്നാണ് ഹലോ
ജോലിയൊക്കെ തീർന്നോന്ന് ചൊയ്ക്കാ
ആ ഇതാ തീർന്നോണ്ടിരിക്കണ് തീർന്നോണ്ടിരിക്കണ്
ആഹ്
ആഹ്
ശരി ഭക്ഷണം കഴിക്കാനൊന്നും ആയില്ലല്ലേ ആഹ് ഭക്ഷണം കഴിക്കാന് ആയില്ലല്ലോ അല്ലേ
ഇല്ല കഴിക്കാനായിട്ടില്ല ഒരു ഒരു കറിയുടെ പണിയും കൂടി ബാക്കിണ്ട്
ആഹ് അയ്ശരി
ഉം അങ്ങനൊക്കെ അത് മോര് കറി
അതെങ്ങനെയ വക്കല് നിങ്ങള്
നമ്മള് കഷണങ്ങളൊന്നുംല്ല അപ്പൊ വെറുതെ മോര് തേങ്ങ അരച്ചിട്ട് ങ്ങനെ കയ്
ആഹ് അയ്ശരി
അതന്ത വെച്ചാ ബീഫ്ണ്ട് ബീഫിന്റെ ഒപ്പം എന്തങ്കിലും ആയി ക്കോട്ടേയ്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണ്
ആഹ് ആഹ് ബിഫു വയറ്റിയതാ
ആഹ് വരട്ടി ആഹ് വരട്ടിയത് വരട്ടിയത്
ആഹ് സ്വകാര്യ ഇണ്ടാക്കി കഴിക്കൂല അതൊക്കെ
അതെ വീട്ടീന്ന് വരുമ്പോ വേവിച്ചിട്ട് കൊട്ന്നു. അപ പിന്നെ സ്വന്തായിട്ട്ണ്ടാക്കന്നെ.
ആഹ് ശരി പകുതി വേവിച്ച് കൊണ്ടരലാ?
ആഹ് അത് ഓര് ആദ്യം വരുമ്പോ കൊർച്ച് ണ്ടാക്കിട്ടെന്നെ കൊടുന്നുണ്ടായിരുന്നു ത് ചൂടാക്കി തിന്നായ്ന്നു. പിന്നെയിന്റപ്പറം റൂമിൽത്തെ ഒരു പെങ്കുട്ടി വരുമ്പോ വേവിച്ചിറ്റും കൊട്ന്ന്. അപ്പത് ഫ്രീസർല് വെ ചിറ്റ്ണ്ട്. പത്ണ്ടാക്കാൻള്ള നേരം കിട്ടീണ്ടായ്രുന്നില്ല. ത്രേം ദെവസം ക്ലാസ് സ് ണ്ടായിരുന്നു ന്നാണ്പ്പൊന്ന് ഞായറാഴ്ച ഞായറാഴ്ചാണപ്പ ല്ലൊ ലീവ്ള്ളത് ഏ ശനിയാഴ് ച്ചിരി ഒഴിവുണ്ടുന്നുണ്ടെങ്കി ഞങ്ങള് നാട്ടീക്ക് പോവും ശനിയും ഞായറും ലീവാവുമ്പ രണ്ട് സം കിട്ടുമ്പോ നമ്മള് നാട്ടീപോവും. ത്പ്പോ ഒരു ദിവസാണെങ്കി പ്പ ന്നലെ ളാസ് ണ്ടാരുന്നു. ഞങ്ങക്ക് രണ്ടാം ശനിയും നാ നാലാം ശനിയു ആ ലീവ് അപ്പൊ രണ്ടാം ശനിയും നാലാം ശനിയും ഞങ്ങള് വീട്ടി പോവും.
അപ്പൊ അയിന്റെ മുമ്പത്തെ വരെ ആ അയിന്റെ മുമ്പത്തെ വരവിന് കൊടുന്നിട്ട് ഫ്രി ഫ്രീസറില് വെച്ചി ള്ളതാ
അ
അപ്പൊ ഇ ഈ ശനിയാഴ്ച ന്നലെ ക്ലാസ്ണ്ടായിരുന്നു. പക്ഷെ ന്നിപ്പോ ഒരോസല്ലെ ലീവുള്ളു. അപ്പൊ ന്നാണ് പ്പൊ ന്ന് വടെൻ വടെ ലീവായ്ട്ട് നിന്നിട്ടുള്ളൂ
ആഹ് ശരി
ആഹ് ഞാൻ പ്പന്ന് ണ്ടാക്കാ ചാരിച്ച്.
ആഹ്
എങ്ങനൊക്കെ ങ്ങളെ പണിയള് കഴിഞ്ഞാ?
ഓഹ് പണികളൊക്കെ നടന്നോണ്ട്ക്കാണ് കറിയൊക്കായി. ചോറടുപ്പത്തുണ്ട് ഇനിയിപ്പോ ഉപ്പേരി വെക്കണം. ന്ന് കൊർച്ച് നേര വൈ കിയ ഞായറാഴ്ചൊക്കായിട്ടേ എല്ലാരുണ്ടാവുമ്പോ എല്ലാരുണ്ടാവുമ്പോ മ്മള് നേരം വഴുകല്ലൊ
ആഹ് ആഹ് ആഹ് ശരിയാ
കൂള് ഇല്ല്യാഞ്ഞാല് ആഹ്‌ അതെ
അല്ല അപ്പൊ ങ്ങള് അടിച്ചൊരി തൊടക്കലൊക്കെങ്ങന? ദിവസൊ അടിച്ചു വാരി തൊറക്കൊ?
ഓഹ് അഒക്ക കയിഞ്ഞ്
ഉം ഉം അഅ് എല്ലാ ദിവസവും നേരത്തെ തന്നെ ചെയ്യേണ്ടാവൂല്ലേ
ഓഹ് അഅ് നേരത്തെ തന്നെ ചെയ്യും.
ഒക്ക ങ്ങളെന്ന ചെയ്യല്? സഹായിക്കാനാരേലുണ്ടോ?
ല്ല ഒറ്റക്ക ചെയ്യല്
മക്കളേത മോള് ത്ര ചെർ ചെർതാണല്ലേ?
ആഹ് മോള് ചെർതാണെ മോള് എട്ട് ഒമ്പതാവണ് വയസ്സ്
ആ ഒമ്പസായിട്ടേള്ളൂ ല്ലേ?
ആഹ്
ആ ഹ ഹാ ഒമ്പത് വയസ് ന്നറീമ്പൊ പ്പത്രേലാ പഠിക്കണ്ടാവ ആറിലാ?
നാല്ല്
ആഹ് നാലായിട്ടുള്ളൂല്ലേ?
ഉം ഉം
ഉം ഉം ഉം ഉ അനൊക്കെ മോന് പ്പൊ പത്താം ക്ലാസ് ല്ലേ?
ആഹ് കയിഞ്ഞി. പ്ലസ് വണ്ണിലേക്കാ. അലോട്ട്മെന്റ് വന്നില്ല. ന്നിനി ആ ന്നൊന്ന് വന്ന്ക്ക്ണ് അയില് നോക്കണം പേരുണ്ടോന്ന്. ആഹ് ന്ന് രണ്ടാംത്തെ വന്ന്ണ്
ആഹ് ആ ആ. ഇന്റനിയത്തി തുപോലെ പത്താം ക്ലാസ് കഴിഞ്ഞിറ്റിരിക്ക. ഓൾക്ക്. ഓൾക്ക് അവൾക്ക് കിട്ടി. ഞങ്ങള് എന്താണ് സി ബി എസ് ഇയില പഠിച്ചിരുന്നത്. പത്താം ക്ലാസ വരെ. അപ്പൊ- അ അത് കഴിഞ്ഞട്ട ഇപ്പതാ. കിട്ട ഇല്ലന്ന് പേടണ്ട. ആൾക്കല്ല മാർ ണ്ട്. പക്ഷെ കിട്ടല്ലപേട ഉണ്ടായിരുന്നു. സി ബി ഏസി കർക്ക് അലോട്ട്മെന്റ് ട്ടരു പണിയണല്ലോ.
ആഹ് അവർക്ക് ഇപ്പ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ആഹ് അതെ
ആ അപ്പൊ പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. ക്ഷെതൊണ്ണൂറ്റാറ്റ് പ്രസന്റേജ ഉണ്ടായിരുന്നു അവൾക്ക്. ആ അപ്പൊ പിന്നെ എന്താണ് ആ ആദ്യം കൊടുത്തു. ആദ്യം പറഞ്ഞ സ്കൂൾ തന്നെ കിട്ടി. ആദ്യത്തെ അലോട്ട്മെന്റ് തന്നെ കിട്ടി.
ആഹ് കിട്ടീല്ലേ.
അപ്പൊ പിന്നെ അവിടെ പോയി ചേർന്നു.
ഏഹ്
ഇന്നിപ്പോ രണ്ടാമത്തെ വന്നിണ്ട് തന്നെ. അപ്പ പിന്നെ നമ്മള എന്താണ് ആദ്യത്തെന്നെ ചേർന്ന കാരണംപ്പോ രണ്ട ഇനികിട്ടുംന്ന് തോന്നണില്ല. രണ്ടാമത്തെേര് പിന്നെ വരില പറഞ്ഞ. ആഹ് നമ്മൾ ആദ്യം പറഞ്ഞ ആഹ് പർമനന്റ് ആക്കി തന്നെ ചെയ്ത്.
ല്ലാട്ടോ
ആഹ്. ആദ്യത്തെ അത് നമ്മള് വിചാരിച്ചാ നല്ല സ്കൂളന്നെ കിട്ടിയത്. അപ്പൊ പിന്നെ അതല്ലന്നെ പെർമനന്റ് ആക്കി.
ആഹ് സയൻസിനാ
എന്നാ ആ സയൻസിന്
കമ്പ്യൂട്ടർ സയൻസാ
അല്ലല്ല ബയോസയൻസ്
ആഹ് ആഹ്
ആഹ് ങ്ങളെ മോനോ.
അവള് കമ്പ്യൂട്ടർ കൊമേഴ്സിനാണ് കൊടുത്.
ആഹ് ആഹ് ആഹ്
ആഹ് ഇല്ല കിട്ടീയില്ല.
കിട്ടില്ലല്ലേ
ഇന്ന് നോക്കണോ. ഞൻ ഒഴിവായിട്ട് നോക്കാ ചിട്ടാണ്. ഫസ്തുത്തേൽ വന്നില്ല.
വന്നില്ലല്ല അല്ലേ. ആ കുറെ കുട്ടികൾക്ക് വരാത്തതൊക്കെ ഉണ്ട്. അത് നമ്മള ഇങ്ങനെ എന്തോ ഭാഗ്യത്തിന്. അതെ ഇഞ്ഞുണ്ടല്ലോ. തേ് പിന്നെന്താ. ഫസ്റ്റും സെക്കൻറും തേർഡും. പിന്നെതാ ആ സപ്ലിമെന്ററി ഉണ്ടല്ലോ.
പിന്നെ ഫോൺ,
എവിടെല ഒക്കെ കിട്ടർക്കും.
അതെ. ഉം ഉം
അങ്ങനെ. പിന്നെന്താണ് പരിപാടി.
പിന്നെ എന്ത് ഇതാ. മക്കൾ ഇതാ ഓരോന്ന് ഓരോന്ന് ചോദിക്കുന്ന വരു.
ഉം അല്ല അല്ല ഇപ്പ നിങ്ങള് എന്താണ് നിങ്ങളെ വീട്ടില ഉമ്മപ്പൊക്കെ ഉണ്ടാ
ഓഹ് ഉണ്ട്ണ്ട്. ഉപ്പല്ല. പ്പ മരിച്ചായി അല്ല ഉപ്പ മരിച്ചേയി. ഉമ്മ ഉണ്ട് രണ്ട ദിവസണ്ട് ഉമ്മമാരക്ക
ആഹ് ആഹ് രണ്ട മ്മമാരുണ്ടോ.
ആ
അപ്പം ഇങ്ങളും ഉം ഇങ്ങള ഇമ്മീ ഇവടെന്നെര്ക്ക്‌ണ
അല്ലല്ല അത് അവടെ ഗൾഫിലാ.
ഉം ഇങ്ങള ഇമ്മേ
ഉം.
ഉം ആ ആ ആ അത് ആ ആ ആങ്ങള ആ അങ്ങനെ.
ഉം.
അപ്പൊ ഇവടെ നാട്ടിലാരുല്ല അപ്പൊ ഇങ്ങള് ലീവ്ള്ളപ്പൊക്കെ വീട്ടില് പോണില്ല ഉം ആൾ ണ്ടോ ആ ആ ആ അപ്പം മാ ഇങ്ങക്ക് താത്തൊന്നുല്ല താത്താ അനിയത്തിയൊന്നും ഓരു അവ്ടെ
ഉം ഉം.
അങ്ങനെ. അപ്പൊ അങ്ങ് ലീവ് ഇള്ളപ്പോ മക്കൾക്കൊന്നും പോവാനൊന്നും ആരുണ്ടാവൂലാ ലെ
ഇല്ല്യ ഇല്ല്യാ ഉം ഉം.
അല്ലാ അപ്പൊ എന്താണ് ഇപ്പൊ ആ ഇങ്ങളെ ഭർത്താവിന് സിസ്റ്ററൊന്നുല്ലേ
ഓ ഇണ്ട്
അപ്പ അവ്ട്ക്ക് പോവാല്ലോ അവരും ഗൾഫിലന്നെ
അല്ലല്ല അവര് ഇവട വയനാടാ.
ആ ആ ആ. വയനാട് ആ
അവടെ എടക്ക് ടൂറ് പോവും.
ആ ഇങ്ങള അട്ത്തന്നേണോ വയനാട്
അല്ലല്ല. ദൂരണ്ട്. ഓ ഒര് എയ് വത്തട്ട്
ആ ആ ആ അങ്ങനെക്കെ. ഉം ഞമ്മളവട്ന്നുണ്ട് വയനാട്ട്ക്ക് അത്യാവശ്യം
ആ ആ എയ് വത്തട്ട് കിലോമീറ്ററ് ഇണ്ടാവും.
ഉം ഉം അങ്ങനെക്കായിട്ട്. പിന്നെന്താ
അപ്പ ആട്ട് പോവുമ്പ ഒര് ടൂറ് ടൂറ്ന് പോണമാരി ഒരു പോക്കാണ്ട് പോവും.
അപ്പൊ ആ എ എടക്ക്‌ അപ്പൊ വയനാട് പോയീന്നായി പെങ്ങള വീട്ടിക്ക് പോയ പോല ആയിലെ
ആ അതെ.
അങ്ങനെ.
റിലേറ്റീവ്സിന്റെ വീട്ട്ക്ക് പോവുമ്പ അമ്മക്ക് സുഗായിട്ട് പോവാ അപ്പൊരു ടൂറു ആയി.
ഓ ആ അതെ. ഇങ്ങളെല്ലാരും കൂടിട്ടന്നെ പോവല് പോവുമ്പോ
അ എല്ലാരൂടി പോവും.
ഉം ഉം ഉം അങ്ങനെ. അവര്ങ്ങട്ട് വര്ല്ണ്ടോ
കുട്ടികള്ണ്ടല്ലോ, ഓ ഇങ്ങട്ട് വരല്ണ്ട്.
ഉം ഇപ്പൊ പിന്നെ ഒന്നും കൂടി ഇണ്ടാവും. മഴ മഴൊക്ക കൂടി ആവുമ്പോ. പക്ഷേ റിസ്ക്കാണ് പോവല്.
ഇപ്പം ഭയങ്കര ബ്ലോക്കും
ആ പേടിയാണല്ലോ ഈ ആ അങ്ങൻത്ത വാത്തുക്കൊക്ക പോവാന് ഇപ്പോ മഴള്ളപ്പോ. ഉരുൾപൊട്ടലും ആ അതന്നെ. ഉരുൾപൊട്ടലും
ഉം അതെ അപ്പൊ പ്പൊ അങ്ങനെ മയത്തൊക്കെങ്ങനെ പോവാന് പേടിയാണ്. അല്ലാത സമയത്തൊക്കെ സുഖായിട്ട് പോവാ.
ആഹ്
ഉം അങ്ങനെക്കെ
ഉം വീട്ട് എടക്കേ പോവൊള്ളൂല്ലേ
ഞാന് താ എടക്ക്ന്ന് പറഞ്ഞാല് എന്റെ ഇപ്പ ഇപ്പ നാട്ടിലുണ്ട് പ്പോ ലീവിന് വന്നി ട്ട് അങ്ങനെ ഞങ്ങക്കിപ്പോ മെയില് ഒരു മാസം ലീവയിരുന്നു അപ്പ അങ്ങനെ പോയി പിന്നെ അപ്പ അത അതുപോലെന്നെ ശനി ഞായറും കിട്ടുംപൊക്കാണ്ട് പോവും
മ് മ് അല്ല എല്ലാരും വിട്ട് നിക്കുമ്പോ ഒര്താണ്ല്ല എല്ലാരും വിട്ട് നിക്കുമ്പോ ഉം
പിന്നെ വേറെ വഴി വേറെ വഴില്ലല്ലോ
ഉം അവടെ കിട്ടിയതാണ് സലക്ഷ
അല്ല ഞാൻ പഠിക്ക്ണ കൊയ് നമ്മളെ നാട്ടില് ഇല്ല ഇനിയിപ്പ ണ്ടെങ്കി തന്നെ അയ്ന്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല അപ്പൊ പിന്നെ സർട്ടിഫിക്കറ്റിന് വാല്യൂ നോക്കിട്ട് ഈ കോളേജിൽ വന്ന് ചേർന്നതാ
ആഹ് അത്ശരി
അപ്പൊ പിന്നെ അങ്ങോട്ട് മാറിന്നന്നെ പറ്റു ജോലി കിട്ട്ണ കോഴ്സക്കെ ആണെന്ന്ണ്ടെങ്കിൽ അവിടെ നാട്ടിൽ നിന്ന്ന്നാ ഡിഗ്രിയേ പഠിക്കാൻ പറ്റുള്ളൂ
ആഹ് ആഹ്
ആപ്പ പിന്നെ ഡിഗ്രി ഡിഗ്രി നോക്കിയാല് വേഗം അടുത്ത പഠിക്കണം അടുത്ത പഠിക്കണം ഇതാവുമ്പോ പിന്നെ ഇൻക്ക് താല്പര്യണ്ടായിരുന്നില്ല ഡിഗ്രി എട് അപ്പ അങ്ങനെയിട്ട് ഇങ്ങൻത്തെ കോഴ്സ് എടുത്തിട്ട് വടെ പൊറത്ത് വന്ന് പഠിക്കാണ് ഇപ്പ.
പഠിച്ചാലും ഒരു ജോലിയിലേക്ക് കേയറാന്നൊക്കെ തോന്നും പഠിക്കണല്ലമ്മ
അതെ
ആഹ്
ഇതാ പുമ്പോ ഇത് കഴിഞ്ഞേക്ക് കേറാ ജോലിക്ക്
അത് കഴിഞ്ഞ അടെ കേറല്ലേ
ആഹ് അത് കഴിഞ്ഞാ ഒരു ആറ് മാസം ഇന്റേൺഷിപ്പ് ഇണ്ട് അത് കഴിഞ്ഞാ പിന്നെ കേറാം
ആഹ് അയ്ശരി
പിന്നെന്താ വേറെ വർത്തനങ്ങള്
വേറെ നല്ല വാർത്തനങ്ങളഞ്ഞെ
ഉം
അടെ മഴക്കെണ്ടായിനോ?
ഇല്ല മഴല്ല ഇവിടെ പ്പ നല്ലവെയില്ല അപ്പ ഞാൻ നോക്കുമ്പോ റൂമില് അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഇരി ക്ക്ണ്ട് അപ്പൊ ആയിന്റെടന്ന് ഒരാളന്ന് അഠിച്ചൂരി തൊറക്ക്ണത് വേറൊരാളാണ് അപ്പൊ ഓളത് ചെയ്യും പൊ ആയിന്റേടേല് ഇരിന്നിട്ട് വർത്താനം പറിമ്പേ അയ്ന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ക്കത്ത വെയിലും
ആഹ് ഓരോ ഓരോ ദിവസം ഓരോ ഓരോരുത്തരെ
ഓ ഓ ഒരാഴ്ച ഓരോരുത്ത ഓരോ ശനിയും ഞായറും ഇങ്ങനെ ഞായറാഴ്ച കിട്ടുല്ലോ അപ്പൊ ഓരോരുത്തര് ഓരോരുത്തര് ഓരോ ആഴ്ച ങ്ങനെ ചെയ്യും അടിക്കല് തുറക്കലും ബാത്റൂം കഴുകലും അതേപോൽ തന്നെ ചോ ചോ ചോറ് വെക്കലു അങ്ങൻ തന്നെ ഒരാള് ഒരു ദിവസം ഒരാൾ ചെയ്യും
ആഹ് ആഹ്
പിറ്റേസം ഒരാള് ചെയ്യും അന്ന അന്നത്തെ ദിവസം അട്
കൊറെ ആൾണ്ടാവുമ്പോ മാറി മാറി ചെയ്യാലോ ആ ന്നാ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുല്ലല്ലോ ന്നാ ശരി ട്ടോ ഓക്കെ പിന്നെ വിളിക്കേ ശരി
ആയിക്കോട്ടെ
ആ കട്ട